ഹലോ
ആഹ് എന്തൊക്കെ?
ആഹ് സുഖല്ലേ കേക്ക്ൺലേ.
ആണ്ടേ. എവ്ടെപ്പോ?
ഇവ്ടെണ്ട് നാട്ടികൂടെത്തന്നെണ്ട്. പര്പാടിഒന്നുംല്ലാതങ്ങനെ നടക്കന്നെ എന്താ വർത്താനം സുഖംല്ലേ?
ആഹ് സുഖവാണേ. ഞാനിപ്പ ഈ പറഞ്ഞമാതിരി ഇങ്ങനെ നാട്ടിക്ക് വരണംന്ന്കര്തിയേ നിക്കാന്നു.
ആഹ് നമ്മക്കെന്തെലുംകുറിച്ച് സംസാരിക്കല്ലതെ എന്തെതിനെലും കുറിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാപ്പോ
ഉം അതെ എന്താചാല് മഴ കാരണംപ്പഴെ നാട്ടിക്ക് വര്ണ പറ്റിയാകെ സുയിപ്പായി നിക്കാണ് നാട്ടിലിപ്പ എങ്ങനെ എന്താ അവസ്ഥ?
നാട്ടില് മഴയും കാര്യങ്ങളൊക്കെണ്ട് പഷേ അത്രവല്യ സീനൊന്നും ഇല്ലപ്പോ. മഴ ചെറുതായി ചാറുംന്നല്ലാതെ വല്യരീല്ല.
ആഹ് ആഹ് ഞാനിപ്പോ ഇവ്ടെ നല്ല മഴ കാരണേ ലീവ്ണ്ട് അപ്പോ ന ഏതാലുംങ്ങനെ നാട്ടിക്ക് പോരാലോ ച്ചിട്ടിങ്ങനെ നിന്നേയാണ് കൊറച്ച്സം ലീവാണ്. ട്രെയിൻലാണ്ച്ചാല് ട്രെയിനി പോണ ഞമ്മക്ക് പൊറത്തേക്ക്റങ്ങണെ ഒര് കോലംല്ല ആകെ വള്ളാണ്.
അവ്ടെ വള്ളം കേറ്ല്ലേവേഗം?
ഏ ആഹ് പെട്ട്
ആഹ് ആഹ്
അതന്ന് വള്ളായി സീറ്റ് പെട്ടെന്ന് വള്ളം കേറാന്ള്ള ചാൻസ് കൂട്തലാണ് അപ്പ അത് ഈപറഞ്ഞ മാരി ട്രെയിന്നാണ്ടെ ഒര്പാട് ടൈം എ എട്ക്കും നാട്ടിക്ക് എത്തണങ്കിലെ ചലോ അപ്പോ ഫ്ലൈറ്റ് എട്ക്കാന്ന് കര്തി എത്തിക്ക്ണ് ഇപ്പഴ്‌ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്.
ഇന്നിപ്പോ ട്രെയിനി പോരാണ്ടെലും കൊറേ പാളത്തിലൊക്കെ വള്ളം ആയിങ്ങാണ്ടും കൊറേ ബ്ലോക്കായി നിക്ക്ണ്ടാവും ചെലപ്പ എവിടെലൊക്കെ.
ഏതേലും വഴിക്കങ്ങനെ നിക്കണ്ടിവരും സുയിപ്പാവാണ് ഫ്ലൈറ്റ് ആക്മ്പഎന്താ അങ്ങനത്തെ ചോറൊന്നുംണ്ടാവില്ല പഷേ ഈ പറഞ്ഞമാരി ടിക്കറ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കൂട്തലേക്കരം.
പൈസധികംണ്ടാവും അതാണ് പ്രശ്നം
ഉം പിന്നീപ്പർഞ്ഞമാരി നമ്മളെട്ത്ത് മറ്റേ ക്രെഡിറ്റ് കാർഡോ അങ്ങനൊക്കെ എന്തേലൊക്കെ ഉണ്ടെങ്കി പിന്നെ പൊയ് ആഹ് പൊടി പോയ്ട്ടമ്മക്ക് രണ്ടുർപ്യയക്കൊക്കെ ഭക്ഷണൊക്കെ കഴിക്കാ
അങ്ങനത്തെ സ്കീംണ്ട്ല്ലേ
ആഹ് അതെ അതെ കൊ കൊച്ചിയിലൊക്കെ അങ്ങൻത്തെ ഒരു കൊച്ചിയിലൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടാനണ്ട് ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്
ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലോ
ആഹ് ഇന്റേൺഷിപ്പ് ഉണ്ടാവനക്ക് കൊച്ചീല് അപ്പ ഞാനവടങ്ങനെ കേറീനു ക്രെഡിറ്റ് കാർഡ്ന്നമ്മക്ക് രണ്ട് രൂപേ ആകെ ചെലവുള്ളൂ
എവിടെ എയർപോർട്ടിന്റുള്ളില്
ആഹ് എയർപോർട്ടിന്റെ ലോഞ്ചില് പിന്നെ ഈ പർഞ്ഞമാരി നമ്മക്ക് ക്രെഡിറ്റ് കാർഡ്മ്മല് ചെലേ മ്മക്ക് ടിക്കറ്റ് റേറ്റും ചെലേപ്പോ കമ്മിയായി കിട്ടൊക്കെ ചെയ്യും ഏഹ് നമ്മളീ പർച്ചേസിനനു സരിച്ചൊക്കെ പോയിന്റ് കിട്ടി കഴിഞ്ഞാലൊക്കെ അയ്ന് കമ്മിയാക്കി കിട്ടൊക്കെ ചെയ്യും കൊറേ ഉപകാരൊക്കെണ്ട് ആഹ് കാർഡിനേറ്റൊക്കെ
കാർഡ്പ്പ നമ്മക്കെന്താ പ്രശ്നം കാർഡ്ട്ത്താല് കാർഡ്ട്ത്ത വേറെന്തേലും എക്സ്ട്രാ പൈസ അങ്ങെന്തേലുണ്ടോ
പിന്നേ ആനുവൽ ചാർജ് വരും അതായത് വർഷത്തില് അതിന്റെ ഒരു ചാർജ് വരും പത്തെഴുന്നൂറ്റി ചില്ലാർപ്യ വരും പിന്നെ ആഹ് അല്ലാതെ വേറെ ചാർജൊന്നുല്ല പക്ഷെ നമ്മൾതീ ത്ര ദിവസായി ചേലോൽക്ക് കിട്ട ഒരു കാർഡുമ്മെ അയ്മ്പത്ത് നാല് ദിവസത്തിന്റെ ഗ്യാപ്പേക്കാരം കിട്ട ആഹ് അയ്മ്പ നാല് ദിവസത്തിന്പ്പ ഒരു ഒരാൾക്ക് അയിമ്പീനായ്ർപ്യ ഉണ്ട്ന്ന് ഉണ്ടെങ്കില് ആഹ് അയ്ന്നെന്തേലും ഒരണ്ടായിരട്ത്തയ്ഞ്ഞാലും ഈ അയ്മ്പത് അയ്മ്പപത്തി നാല് ദിവസത്തിന്റുള്ളില് അടച്ചു തീർക്കണ്ടിയേരും
ഏഹ് ആഹ് പൈസ തിരിച്ചടക്കണെന്നോ
ആഹ് അല്ലെങ്കി അയ്ന് നല്ല ചാർജ് വരും
ആഹ്
ഇപ്പന്താച്ചാപ്പല്ലാ അധികല്ലാ ആൾക്കാരും എന്തയ്യാ ഒരു വട്ടം എടുത്ത് കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ റി ഒരു വട്ടട്ത്താ അത് അടക്കൂല അടക്കൂലന്നല്ല വേറാരെട്ത്ത്ന്നേലും തിരിച്ചും അതായത് കടായ്ട്ട് വേട്ച്ചും
ഉം
ന്നട്ടെന്തെയ്യും അതാ കൊ തിലിട്ടിട്ട് പിറ്റേ ദിവസം തന്നെ അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷം തന്നെ അത്ട്ത്ത്കാണ്ട് മറ്റുള്ള ട്രൻസ്ഫർ ചെയ്തൊട്ക്കും ഇത്പ്പോങ്ങനെ ഒരു സർക്ക്‌ള് മാരിയാണത്
ഒരു ലൂപ്പാണ് സത്യം പർഞ്ഞാല് ലേ
ആഹ് ലൂപ്പാണ് അത്ങ്ങനെ കറങ്ങീകോണ്ട്ക്കേക്കാരം ഫസ്റ്റ് ഒന്ന്ട്ത്തയ്ഞ്ഞാ പിന്നാ ഇട്ക്കലേണ്ടാവുള്ളൂ പിന്നയ്ക്ക് തിരിച്ചു ച്ച്ടൂലാരും സാധാരണ ഏഹ് അത്ങ്ങനെ കറങ്ങീകോണ്ട്ക്കേക്കാരം പിന്നാ എമൗണ്ട് എല്ലാരീക്കും ഇങ്ങനെ മാസം മാസം ഇങ്ങനെ തിരിച്ചും അത് പിറ്റേന്നെ ഒർക്ക്‌ കൊടുക്കും ആഹ് പരിപാടി തന്നേണ് ഏതായാലും നമ്മള് കട്ക്ക്‌ണ പരിപാടിയാണ് അല്ലാതെ വേറെന്നു അല്ല ചേലോൽക്ക്ത്മ്മെ കുടുങ്ങണുംണ്ട് ഏഹ് ഇതെന്താച്ചാല് ആൾക്കാര് പൈസ കണ്ട് വെർതെ കിട്ടല്ലെ മുപ്പീനായിരുർ ക്കെങ്ങനെ പെട്ടന്ന് കിട്ടല്ലേ മുപ്പീനായിരം അല്ലെ അയ്മ്പീനായ്രൊക്കാണെങ്കില് ങ്ങനെ കിട്ടുമ്പോ പിന്നടക്കണ്ടൊരു വിചാരണ്ടാവൂല അപ്പൊത് പിന്നങ്ങനെ ലോക്കാവും ചെയ്യും
ആഹ്
പ്പയ്ന്റെ പേരിലീ പർഞ്ഞ മാതിരി കൊറേ തട്ടിപ്പാള് നടക്കുണൂണ്ട് ഏഹ് കൊറേ കാർഡ് വേറെ നമുക്ക്ങ്ങനെ തരും അയ്പ്പ ഞമ്മളെ എന്തെലും ദടിച്ച് നമ്മളെ ഡീറ്റെയിൽസ് എന്തേലും കൊടുത്തയ്ഞ്ഞാ നമ്മളെ എല്ല അക്കൗണ്ട്ത്തെ പൈസിം പോവും ങ്ങൻത്തെ കൊറേ പരിപാടിയൊക്കെ നടക്ക്ണ്ട്പ്പോ ആഹ് ആഹ് അങ്ങനത്തെ കൊറേ പരിപാടി നടക്ക്‌ണ്ട്പ്പോ
ആഹ് ഇത്പ്പം ഇജ്ജ് ടിക്കറ്റൊക്കെ അപ്പ അങ്ങന എടുക്കലാണ് ക്രെഡിറ്റ് കാർഡ് വെച്ച്
ആഹ് ഇടക് ങ്ങനെ എടുക്കലുണ്ട് അപ്പോ ഓഫർ പ്രൈസിൽ കിട്ടലൊക്കെണ്ട് നമുക്ക് കമ്മീയായിട്ട് ഒക്കെ കിട്ടും ട്രെയിൻ ഇയ്യ് പറഞ്ഞമാതിരി പോരാെന്നുണ്ടെില് ഇപ്പോ ആകെ ഇല്ല ഇപ്പോ സ്ലീപ്പറൊക്കെ കിട്ടയി പറഞ്ഞ മാതിരി ഫുള് തിരക്കേക്കരാം നമ്മൾ ജനറല് കയറുന്ന മാരി ആയികാരം സ്ലീപ്പറും
ഫസ് ഫസ്റ്റ്യ്ഷല് തേർടേശലും ക് ട്ടൂലാ ലേഡീസ്
ഇല്ലൈ ഇപ്പൊ ടിക് ക്കറ്റ് ടിക്കറ്റില്ല അപ്പം ഞമ്മക്ക് എന്താ വെച്ചാ പെട്ടെന്ന് പോണംതീല് ഒരു ടൈം കൊണ്ടാണ് എടുക്കാന്നേ
ഇഞ്ഞിപ്പം മറ്റെ തല്ക്കാല് യികൂടെ
തല്ക്കാല് നോക്കിയാല് ഈ പറഞ്ഞ മാരീ ചെലപ്പളെ കിട്ടുള്ളൂ ഒക്കെ ആഹ് പീ പറഞ്ഞഓലെ സ്ലീപ്പറാന്ന്ണ്ടെ നമ്മുക്ക് സ്വസ്ഥയിട്ട് ഇരിക്കാനോ കടക്കാനോ ഒന്നിനും പറ്റൂല
ഉം
നമ്മള് ഒരു സീറ്റ് ആകുന്നുണ്ടെങ്കിലും ആയില് ചെലപ്പം വേറല്ലോരു ജനറൽ കമ്പാർ്മെന്റിന് മാരി ഇങ്ങനെ വന്ന് കയറിയിരിക്കും പിന്നെടീറ്റിനെ കാണുമ്പോ ഇറങ്ങി ഓടന്നല്ലാതെ
ഉം
ഒന്നും അല്ലാതെ ഒന്നും ഉണ്ടാവില്ല ഒരു വൃത്തിണ്ടാവൂല ട്രെയിന് ഏഹ് ഒരു ഞമ്മളെ നോ ഇവിടെ കേരളത്തിൽ വല്യ കുഴപ്പല്ല കേരളം വിട്ടാൽ പ്രശ്നാണ്
ഉം ഉം
വൃത്തിനെ അപേക്ഷിച്ച് നോകുമ്പോ ഭയങ്കര മോശണ്
മം അഅന്നെ പ്പോ കേരളത്തിലാണ്ടി സ്ലീപ്പറിൽ അങ്ങനെ ആൾ കയറന്നില്ല അഥവാ കയറിയാൽ ഓല് ആ സൈഡ് നിക് ക്കെജൊള്ളു അങ്ങനെ നമ്മളെ സീറ്റിക്കൊന്നും വരില്ല പക്ഷെ ഇവിടെ വിട്ട ഓല് ഒലെ
അയി ഓല് നേരെവന്ന് മറ്റെ കട്ടില കടക്ക കിട്ടിയ മാരി ആയികാരം നേരെ വന്ന് കടക്കൈകാരം അവിടേം
ഒലെ പോലൈക്കാരം ഓല് കാട്ട നിച്ചാൻ പറഞ്ഞാലും നീച്ചൂല
അതെ അതെ അതെ ശരിയാണ് എന്നിട്ട്പോ ഏടെലും പോവണ്ട് പ്പൊ മഴക്കായിട്ട്
മയക്കായിട്ട്പ്പ ചെക്കന്മാരപ്പൊ ഇറങ്ങാനക്കണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഇതിങ്ങനെ ലൂപ്പായി നിക്കാണ് ഞാപൊരു, പ്പടുത്തോ കഴിഞ്ആണ്ട് അയ്ന്റെ പിന്നാലെങ്ങനെ നടക്കാണ്
ആഹ് ആഹ് പ്പംന്ത്‌ ആഹ് പ്പൊ പ്ലസ് ടു ഡിഗ്രിയോ
പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കയിഞ്ഞു സി എം എ കുറച്ച്ഴഞ്ഞു അയ്ന്റെറ ഒരു പരിപാടിയാണ് ഇപ്പോ
ആഹ് ആഹ് വേ അടുത്ത പരിപാടി വേ നോക്കിക്കോ
അഅന്നെ ഞാൻ പ്പങ്ങനെ മഴ ആയിട്ട് വടെ പെരീല് ഇങ്ങനെ ഉറങ്ങാൻ നല്ല സുഖണേ
അഹ് ശരിയാണ് ഒരു ഒരു ദിവസം ഉറങ്ങാൻ കിട്ടിയാ അഹ് അത്രയും സമാധാനം ഏഹ്
ങ്ങന അമ്മളിപ്പോരു കൻഫർട്ട് ജൊണ്ല് ങ്ങനെ ചോറുണ്ട് പെരീല് നാ ഇനി വൈകുന്നേരം കളിയുണ്ടാവും അത് കാണാനും പോവാ
ശരിയാതെ എനിക്കിപ്പ ഭയങ്കര താല്പര്യംഅപ്പ ഞ് പൊ രണ്ടീസം ലീവ് ട്ടി കഴിഞ്ഞ മമ്മി പറഞ്ഞ മാരതെന്നെ തെനെ ക്കരാം വൈകുന്നേരം കളി കണ്ടിട്ട് ഇഞ്ഞി പ്പൊ നാളെ പോർച്ചുഗൽ കളിയൊക്കെണ്ട് രാവിലെ അപ്പൊ അതൊക്കെപ ആമാര്യോകെ കഴിഞ്ഞ് കട നീച്ചുമ്പത്തനൊക്കെ ഭയങ്കര സുഖല്ല ഒരു പരിപാടിയാണ് നാട്ടിൽ നിൽക്കുന്നടത്തോളം വേറെ സുഖം വേറെല്ല ഇപ്പ എന്ത ജോബ് കിട്ടിയിട്ട് ഇതാണെന്നിലെ അമ്മഹ് പൊ പുറത്തു പോയ്ക്കാണെ അത്തരരു സന്തോഷം നമുക്ക് ഉണ്ടാവില്ല എത്ര ആളുണ്ട് ഫ്രണ്ട്സുകൾ എത്ര ഉണ്ട്ന്ന്ങ്കിലും നാട്ടിലെ എത്തെയ്ന്റൊരു സുഖം വേറെയാണ്
ഇല്ല ല്ല
ആഹ് വീട്ടിൽന്ന്ലെ ചോറ് പറഞ്ഞമാരി ഫുഡൊക്കെ ഭയങ്കര മോശണ് ഫുഡ് പോയിസൺ ഒക്കെ വന്നിട്ട് എത്രയോ പേര് ഇങ്ങനെ നടക്കണ്ട് അറിയോ
അവിടെ എന്താ ഹോസ്റ്റൽ അങ്ങനന്തേലും
ആഹ് ഞാന് അപ്പാർട്ട്മെന്റ് എടുത്തിക്ക ടു ബി എസ് സി നമ്മള് രണ്ടാളുണ്ട്
ഹൈദരാബാദക്കെ
കുഴപ്പല്ലാത്തെ റെൻ്റെക്കെ ഉണ്ട് അങ്ങന തട്ടിമുട്ടി പോന്ന് തന്നെ ഉള്ളൂ അല്ലാ നമ്മ ചെലവിനായിട്ട് അങ്ങനെ കൂടുതൽ പൈസ കിട്ടി അങ്ങനൊന്നും ഒന്നുമില്ല
ഇപടെ വർക്ക് ചെയ്യാ ഇന്റേൺഷിപ്പ
അല്ല ഞപ്പൊക്ക വർക്കിന്ക്കറിക
ആഹ്
പറാ ഇപ്പ എന്തായാലും ഇപ്പ ഇനാളൊക്കെ ആയിട്ട് ചപ്പോ നാട്ടിൽക്ക് കേറും ടിക്കറ്റ് കിട്ടനുസരിച്ച് ഫ്ലൈറ്റ് ന്നെ നോക്കിയേക്കാ മധതിതൊ അല്ലന്നും നടക്ക ട്രെയിന ഭയങ്കര ചടപ്പാണ് ഏഹ്
ഉം ഉം
ഒരുപാട് ടൈം നമ്മള് വേസ്റ്റ്ണ് ഇപ്പ അപ്പഞമുക്ക് ഫ്ലൈറ്റിന് പോരാന്ന ചു ചുരുങ്ങിയ ടൈം മതി നട്ടക്ക്ത്താന്
ആഹ് ട്രയിനൽ ഒരു ദിവസം കണക്കായില്ലേ ഒരു ദിവസ എത്താ വേണം പിന്ന ഇവി നാിലേും പോകണ്ട്രയിവേ സ്റ്റേഷ ഇറങ്ങി നട്ട
അതെ അതെ അതെ ഒരു ഒരു ദിവസം മെനക്കാടാം
ഉം
നമ്മുക്ക് ഒരീസ പിന്നെ ഇ ഫ്ലൈറ്റിന് പോകുന്നതിന് ബാക്ക സമയം നമുക്ക് വീട്ടില് സ്പെൻഡറ് ചെയ്യാലോ ആഹ്
അനക്ക നാട്ടിൽ നിന്നെ വല്ല അങ്ങനെ ചാടണം അല്ലേ ഇപ്പൊ ഒരു പരിപാടി നടക്കൂല്ല അവിടെങ്ങനെ ഇരുന്നാലേ അങ്ങനെ ഇരുന്ന് പോകും പിന്നെ അരിരുത്തത്തിന്റെ സുഖം കുടിച്ച് അങ്ങനെ പോകവും
അതെ അതെ ആ ഇരുന്നതിന് അങ്ങനെ ഇരിക്കാനേക്ക അറിയോ അത് പിന്നെ മോന്ന് പറഞ്ഞൽ ഭയങ്കര പണിയാണ്
മടിയാണ് ഒന്നാമത്ത പ്രശ്നം
ആഹ് അതനെ നിങ്ങൾ ഒന്നാമത് സുഖത്തി ഇങ്ങനെ നടക്ക ല്ലേത്ത ചോറിൽ ചോറുണ്ട്
ആഹ് മഴയയും കൊണ്ട് കൂടുതായിട്ട് പുറത്തേക്ക ഇറങ്ങും കാര്ങ്ങളന്നും ഉണ്ടാവില്ല
ഒരു വൈകേരം വരെ അങ്ങനെ കടന്നറങ്ങിണ്ട് വൈകുന്നര അങ്ങനെ നാട്ടിൽ കൊന്ന് ഇറങ്ങുകയും
ആഹ് ആഹ് ഞ ഞാനും അന്ന്തന്നെയായിരുന്നു കൊറെ കാലം ഏഹ് രാവിലെ മുതൽ വൈകേരം വരെ വീട്ടില വകുന്നേരത്ത ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോകും അത് കഴിഞ്ഞ ക്ലബ്ബില് കുറച്ചു നേരം ചക്കന്മാരപ്പോ ഞാൻ കുറെ കാലമായിട്ട്ന്റെ റിപ്പീറ്റ് അങ്ങനെ അപ്പൊ കുറച്ചായിട്ട് അങ്ങനെ ജോബിന് കേയറിയിട്ട്
ഉം അങ്ങനെ ഇരുന്ന സുഖത്തിൽ ഇരിക്കക്കളാം എല്ലാരുംപ്പൊ അങ്ങനെ തന്നെ അിക ചെന്മാരും അങ്ങനെ തന്നെയല്ല ഇപ്പൊ
ആഹ് അതന്നെ പ്രശ്നോ അതത് തുടർ പഠനം അങ്ങനെ കാര്യഭാരങ്ങളൊന്നും കാര്യങ്ങൾ നോക്കണല്ലപ്പ കൂടുതലായിട്ടുള്ള ആൾക്കാര്
ഉം
ഏഹ് എന്തായാല ഇപ്പ ഇനിപ്പ നാളെപ്പോ പോർച്ചന്റെ കളി എന്താവുന്ന അല്ലെ ജയിച്ച കഴിഞ്ഞാ അധികം സ്പെൻ ആകാനാണ് ചാൻസ്
ഉം അത് നല്ലൊരു കളിയുടെ അയക്കറ
ആഹ്
സ്പെയിന് വന്ന കഴിഞ്ഞാ സ്പെയിന് പോല തോല്പ്പിക്കുന്നാ പറയണത് ഏഹ് പോർച്ചുഗലിനെ തോൽപ്പിക്കുന്ന അപ്പൊ അവരുടെ ടീമില് എന്തോ പ്രഖ്യാപനം എന്താ നടത്തിയിട്ടുണ്ടോ തോന്നോ
പോർച്ചുഗൽനെ കിട്ടിയാ വിടുലലേ?
ആഹ് ആ എന്താച്ചാല് രണ്ടായിര ത്തി ഇരുപത്തഞ്ചിലോ ഇരുപ നാല് ലേറ്റ ഒരു നാഷണൽ ലീഗിന്റെ ഫൈനൽ ഇപ്പ പോർച്ച്ഗൽ ജയിച്ചാലോ സ്പെയ്ൻ നെതിരെ അപ്പൊ അതിന് പകരമായിട്ട് കൊടുക്കുന്ന പറയണത് ആ അത് കഴിഞ്ഞ പിന്നെ പിറ്റേസം അർജന്റീനന്റെ കളി മൂന്നരക്ക് ഒപ്പി വെറുത റ്റ ഗോളിയൊക്കെ ഭയങ്കര നല്ല ഗോളി ഗോളിയ എന്താണാവോ അല്ലേ മറ്റേ കേപ്പ വെറുതെത്തെ ഗോളിണ്ട്. നല്ല കുഴപ്പല്ലാത്തൊരു ഗോളിയാ ആഹ് നാല്പ്പത് വയസ്സായിട്ടുള്ള
ങ്ങനെണ് ഓല് ഇപ്പോ എല്ലാരപ്പും
ആ സ ആ സമനില പിടിച്ച് പോകുന്ന ടീമാണ്
സ്പെയിനടക്കെടുതിട്ട്.
ഉറു ഉറുകിയനെ വരെ ഓല് രണ്ടേ രണ്ടിന് സമന നില പിടിപ്പിച്ച. സ്പെയ്നെ പൂജ്യം പൂജ്യം സമനില കിട്ടിയത്. ഏ ഉറു ആ അതെ അതെ ഉറുഗനെ ആ ഉറൂഖിയനണന്ന് തോൽപ്പിച്ചു വിട്ടത് ഏ.. അതായത് ഗ്രൂപ്പ് സ്റ്റേജ്ന്ന് ഇവല് സമനില പുടിച്ച് കാണ്ടേ
ഉം
ഓരാണന്ന് തോറ്റ് ഓരോ ഗ്രൂപ്പ്ന്ന് പുറത്തു പോയത് ഏ അപ്പൊ അതൊക്കെയാണ് കളി ഞമ്മളൊന്നും പ്രെഡിറ്റ് ചെയ്യാനും പറ്റൂല അങ്ങനത്തെര
ടീം ആണ് പറഞ്ഞ് വിടാനൊന്നും പറ്റൂല ഓലക്കെ കളിച്ചണ ടീംമെന്നേനെ.
അതെ അതെ എന്താലും നമുക്ക് പിന്നീട് നേരിട്ട് കാണാം നാട്ട്ക്ക് വന്നട്ടൊക്കെ. ഓക്കെ ശരി ശരി